ഹലോ ആഹ് കേൾക്ക്ല്ലാ?
ആഹ് സൗഡ് കൊർഞ്ഞ രീതിയിൽ കേൾക്ക്ണ് ഇണ്ട്.
ഹലോ
ആഹ് അപ്പ കേക്ക് ഇണ്ട് എന്താ പരിപാടി?
ക്കെയാണ് പരിപാടി എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല.
ആഹ്
എന്തൊക്കെയാണ് അവ്ടെ വിശേഷം? മഴ ഇണ്ടോ?
ഇല്ലാ. ഇന്ന് അത്യാവ്ശ്യം ഒക്കെ വെയിൽ അർച്ചു.
ആഹ്
അവ്ടെ?
ഇവടെ ഇപ്പോ കൊർച്ചുസായിട്ട് മഴയെന്നെ
ആഹ് ആണ് ലെ
വെല്ല്യ അങ്ങൻത്തെ മഴ ഇല്ല എന്നാലും ഉച്ചെക്ക് ശേഷം ഒന്നും ഇല്ലെയ്നി വെയിൽ ഇല്ലാതെ ഇങ്ങനെ മൂടി കെട്ടി ഇങ്ങനെ
അഹ് ആഹ്
ആഹ് ആഹ് അ വെല്ല്യ മഴ ഇല്ല ഇന്നാലും
ഉം അഹ് അം കുട്ടിയാൾ ഒയുടെ?
മോൾ ഇണ്ട് ഇവടെ.
ആഹ് പിന്നെ ഫുഡൊക്കെ ആയോ?
ഓഹ് ഫുഡൊക്കെ രാവിലെന്നെ ആവെല്ലോ.
ആഹ്
ഇങ്ങെക്ക് ഇന്നെ മൽസ്സിലായില്ലാ തോന്ന്ണ്ട്.
ഉം മൽസ്സിലായിലെ ചോയിച്ചാൽ. പിന്നെ പെട്ടെന്ന് ഇൻക്ക് അങ്ങനെ മൻസിലായിലാ.
തീരെ ഒര് പരിജെയം ഇല്ലാത്ത പോലെ.
അയ്യോ എന്താ ചെയ്യാ? ഇപ്പം ഒര്പാട് ടെൻഷനാണ് അപ്പൊ പിന്നെ
അഹ് ശരി.
പിന്നെ ഉം മടെയിൽ
ഡിപ്രഷെൻലാവും ലെ?
ഉം ആതെ
ഡിപ്രഷനോ? ടെൻഷനോ?
ഡിപ്രഷനല്ല ആഹ് അത് പോകുമ്പോ വേറെ വയ്ക്കു പോകും. അയ്യെ ഒന്ന് കുടിക്കുമാ.
ന
എന്താപ്പൊ കാര്യത്തില് വന്ന് ചോയ്ക്ക്ണ്
ആഹ് ഓള് മുണ്ടെയ്
ആഹ്
ഓളെന്താണ് വിചാരിച്ചത് അത് അപ്പട്ട് കയ്യ്ല് കിട്ടണം.
ആഹ്ആഹ്
ചൂടായിട്ട വെര്ന്നെ.
നമ്മളെക്കാട്ടു ചൂടാലേ ഇപ്പൊ.
ആഹ് ഏഹ്
ആഹ് വര. ന
പിന്നെ
പിന്നെ ന്തെക്കേണ്
എന്താപ്പോ വെയ്ന്നാരത്തിന് സ്പെഷ്യലൊക്കെ
എങ്ങനെ
സ്പെഷ്യ
ആഹ് ഇന്ന് പ്രത്യേച്ച് സ്പെഷ്യലൊന്നുല്ലെയ്നി
ഇന്ന് ഞായറാഴ്ചൊക്കെല്ലേ പ്പൊ ഇണ്ടാക്കിലാ. ഏഹ്
ഇബടങ്ങനൊന്നുല്ല.
ഇല്ലല്ലേ.
ഇപ്പെന്നും സ്പെഷ്യലന്നെല്ലേ.
അതന്നെ ആദ്യക്കെയ്‌നു എല്ലാ നേ
ആദ്യം ആഹ് വെള്ളിയാഴ്ച ഞായറാഴ്ച അങ്ങനൊക്കെ ഒരൊരു ത് ഇണ്ടായിനല്ലോ.
ഇപ്പ മൊത്തം എല്ലാ ദ്
ചെല ദിവസം പറ്റ ദാരിദ്ര്യാവും ചെല ദിവസം ഭയങ്കരാവും.
ദാരിദ്ര്യം ന്നാ അടി പോ ലേ
ആഹ് ചെല ദിവസം അമ്മക്ക് ഒന്നൂല്ലാ ത്തര്ത്ണ്ടാവല്ലോ. ആഹ് കിട്ടാന്ണ്ടാവൂല അങ്ങനെ
ഏഹ്
എന്തെങ്കിലൊക്കെ കാട്ടി കൂട്ട്ണ ദിവസങ്ങൾ ഇണ്ടാവൊല്ലോ.
മറ്റേ പത്ത്കൂട്ട് കൂട്ടാൻ
ഉം
പശ്ശെ ഒരു കണക്കിന് അതാ രസം.
ആഹ് അത് രസാണ്.
ഞാ ഭയങ്കര ടെൻഷനാവും.
ആഹ് ഇല്ലെങ്കിൽല്ലേ അതെന്താന്നറിയോ പിന്നെ നമ്മള് രണ്ടു നേരം മൂന്നു നേരൊക്കെ വെക്ക് ക്കണ്ടിയെരും
ആഹ്, അതെ അതാണ്. ആഹ് ഒപ്പിക്കലാവുമ്പോ രാത്രിയിലും വേണ്ടിയെരും.
ആഹ്, അതന്നെ ഒപ്പിക്കലാണ് നടക്കാത്ത്.
അത് ആലോയ്ക്കണ്ട മറ്റേത് അമ്മക് വൈകുന്നേരം ആവുമ്പോക്ക് ഡിപ്രഷൻ ആവും ആകെ കൂടി.
അയ്യോ ഞങ്ങക്ക്ന്ന് പിന്നെ ചിക്കനും.
ആഹ്
ചിക്കൻ വരട്ടി. ഏഹ് ചെറുപയർ കറിം വെച്ച്.
ആഹ്
അപ്പൊ പിന്നെ അത്ണ്ട്.
ഉച്ചക്ക് പിന്നെ അങ്ങനെ ചെറുപയർ കടല അതൊക്കെ രാവിലെ മാത്രം.
ആഹ് കടീക് ലെ
ഉം
അത് ഇന്നലെ മ്മ വെള്ളത്തിലിട്ട്.
ആഹ് അഹ്
അപ്പൊ ഞാന് പിന്നെനിക്ക് അയ്ന്റെ ഓർമ്മല്ല ഞാന് മുരിങ്ങാല പറിച്. താളിച് ഇത് വരട്ടും ചെയ്യാ വിചാരിച്ചിട്ട്.
ആഹ്
അപ്പൊ പിന്നെ ചെറുപയർ പുതിർന്ന് അടക്ക്ണ്ട് അപ്പൊ പിന്നെ അത് കറിയാക്കി
ആഹ്
അത് ശെരിയാണ് കടീക്ക് തിന്ന്ണ മാരിയൊന്നും ചോറ്റിക്ക് പോവൂല.
ആഹ്, എ പിന്നെ ഉപ്പേരി ആക്കണം ന്നാലുപറ്റും കറിആവുമ്പോ ഒരു സുഖല്ല.
ആഹ് താളിച്ചൊക്കേ പിന്നിം കൂട്ടും. തേങ്ങ അരക്കുമ്പോ മടിയാ അവോണ്ട് അതവടെ കടക്കും ചിക്കൻ കഴിയും ചെയ്ത്.
ഇങ്ങളെ അവിടെ എല്ലത്തിലും തേങ്ങ അരക്കോ?
ഞങ്ങളോ?
ഏഹ്
ഒരു വിധല്ലാത്തിലും
ആഹ്
മീൻ കറീല് ഏർച്ചിയിലില്ലാട്ടോ.
ചെലോട്ത്തൊക്കെ എറച്ചീലൊക്കെ
ആഹ്, ചെലോട്ത് ഫുള്ള് എന്താക്കിയാലും അയിലൊരു തേങ്ങ ണ്ടാവും.
തേങ്ങണ്ടാവും എർച്ചീല് ഇടുന്നവരുണ്ട് എങ്ങനെ കൊത്തിയരിഞ്ഞിട്ട് അങ്ങനെ ഇട്‌ന്നോര്ണ്ട് ഇവിടെ പിന്നെ അതൊന്നുല്ല
ആഹ്
ഇങ്ങൻത്തെ കറികളില് മാത്രം
ക്ക് കറീല് അങ്ങനത്തെ ഒരു മധുരം പോലല്ലേ
ആഹ് ഇൻക്ക് ഇഷ്ടല്ല ഇവിടെയ്നി ഇപ്പാക്കൊക്കെ അത് നിർബന്ധ
ക്ക ഒരു രസാൺചാല് ഇക്കത് അത് വാണം
ആഹ് ആഹ് ക്ഷെ മീനൊക്കെ പുളി മുളക് ക്കുന്നന്നാ രസം ക തേങ്ങ അരച്ച് കഴിഞ്ഞാലൊരു അന്തം കിട്ടൂല ഇവിടെ പിന്നെ ഐക്കൊക്കെ രാത്രിയാണെങ്കിൽ പുളി മുളക് ഇ ട്ട ഇഷ്ടാ ഉച്ചക്കക്ക് ചോറിന് തേങ്ങാരക്കണം അപ്പൊ രണ്ടും നടക്കൂലല്ലോ നമ്മളെങ്ങനേലും ഒറ്റ വെക്കില് തീർ
ആഹ് രണ്ട് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കണ്ടേ അങ്ങനെ ആവുമ്പോ
ഞങ്ങക്ക് പിന്നെ ഒറ്റവെപ്പ് തേങ്ങ അരച്ചോര് ഒറ്റ വെക്കല് വെക്കും
ആഹ്
അപ്പൊ പിന്നെ ഉച്ചകക്കും ഉണ്ടാവും രാത്രിക്കക്കും ഉണ്ടാവും പിറ്റേന്ന് രാവിലേക്ക് കടിക്കും ഉണ്ടാവും ഒരുവെടിക്ക് മൂന്ന്പക്ഷി
ക്കെ കയ്യാൻകഷ്ടപ്പെടൂല്ലോ
അയ്യോഅല്ലതേ എന്താപ്പൊരാ
ഇപ്പൊഞാൻന്ന് ഉച്ചക്കും ഉണ്ടാവും അത് പിറ്റേന്ന്ഉച്ചക്കും ഒക്കെ ഉണ്ടാവും
ഇന്നിപ്പോനോക്ക് ഉച്ചക്ക്ചിക്കൻവെച്ച് അത് കയിഞ്ഞു വരട്ടിയതായതുകൊണ്ട് ആസ്ഥാനത്തു ചെറുപയറുകടി കറിയവിടെകിടക്കും
അതിനിനാളെ ഉച്ചക്ക് ക്കൊക്ക വെറുംചിക്കനാ
അത് കുട്ടൂല്ലേ അങ്ങനത്തെകറിക്കുട്ടൂല ആസ്ഥാനത്തു മൂന്നും രണ്ട്ദിവസം ചിക്കൻ കറിയോടോ അല്ലെങ്കിൽ ബീഫ്റി ഉണ്ടായിക്കോട്ടെ വെരട്ട ഉണ്ടായിക്കോട്ടെ അ രണ്ടു ദിവസം മൂന്ന് ദിവസം കുട്ടിയാലുംഓല്ക്ക് പയ ണ്ടറില്ല ഇങ്ങനത്തെ ഏഹ് പച്ചക്കറികറിയൊക്കെ ആണെങ്കില് ഇപ്പകൂട്ടിനാളെ
ആഹ്
അപ്പ പിന്നെ കു അങ്ങനെ പോന്ന് അയ്യോ ഇനിപ്പൊ നാളെമുതല് സ്കൂളും തുടങ്ങല്ലേ
ആഹ് രണ്ടു ദിവസം ഇപ്പൊ ഒഴിവെഞ്ഞേലെ ല്ലേ
ഉം രണ്ടുദിവസം ഫ്രീ യെനു രണ്ടദിവസം ഫ്രീന്നൊന്നും പറയാല്ലാ
ആഹ് എന്നാലും ആഒരു തെരക്കില്ല അത്രേള്ളൂ
അഹ് രാവിൽ ത്തെഒരു ജഗപോക ഇല്ല രാവിലെട്ട് പൊട്ടി പടലല്ലേ
ഉം
പിന്നെ
കഴിക്കാനായോ കഴിക്കാനയോയിക്കാ
ഓ ഇവിടെ ഒമ്പത് മണി ഒമ്പര മണിയാവും എല്ലാവരും എത്തണങ്കിൽ
ആഹ്
ഞാന് രണ്ടെണ്ണം തയ്ക്കാണ്ടായിന്നു അടുത്ത വീട്ടത്തെരു കുട്ടിന്റെ യൂണിഫോം കൊണ്ടന്നീനി
ആഹ് സ്റ്റിച്ചിങ്റിയോ
ചെറുതായിട്ട്
ആഹ് ഞൻ പോയി പഠിച്ചു സർട്ടിഫി ക്കറ്റ് വട ആളമാറീൽ നല്ല പോലെ കടക്കണ്ട്
എടുത്ത് പാത്തച്ചളി ഇടക്കിടക്ക് ഇങ്ങനേ ഇടുത്ത് നോക്കാ ആഹ് ഞാൻ ഇതൊക്കെ ചെയ്തിക്ക്ണ് നമ്മള് ഇതൊ ഔ ഇതൊക്കെ ഞമ്മള് വെടിചിക്കണല്ലൊ ലെ ഒരു ഇതില്
ആഹ് അതെ എനക്ക് ആദ്യം അതിനോട് ഭയങ്കര ര് ഇൻറസ്റ്റ് ഉണ്ടയ്നി ഞാന ഇങ്ങനെ യൂട്യൂബ് നോക്കിട്ട് അങ്ങനെയൊക്കെ ചെയ്യല്ണ്ടേനി ആ ഒരു ഇതിൽ ഭയങ്കര പിന്നെ മോളുണ്ടായാല ഓൾക്ക് അങ്ങനെ ക ഇണ്ടാവണീന്റെ മുന്നട്ടോ നമ്മള്
ഭയങ്കര വിറ്റാ ഞാന ഇക്കനോട് പറഞ്ഞ മാരി ഓ മെഷീൻ കിട്ടിയാ ഞാൻ ഇന്നമാരിയൊക്കെ ചെയ്യും ഇന്നമാരിയൊക്കെ ചെയ്യും. ആഹ് അത് അടിക്കും ഇതടിക്കും എവിടെ കിട്ടിയപ്പോ ആ സാധനം ആ മൂലേല് കണ്ടാൽ മതി.
ആഹ് ഇപ്പതോക്കി കീറിയതാണെങ്കിലും അതു പോലും അടിക്കാനായിമക്ക് നോക്കൂല്ല.
നോക്കൂല
കീറിയതിട്ടങ്ങനെ നടക്കും. ന്നാലും അതൊന്നടിക്കാൻ തോന്നൂല്ല.
ന്നോട് മൂപ്പ്ലാൻ ഇക്ക പറിം ഒരു മെഷീനില്ലേ ഒരു തയ്യൽക്കാരന്റെ ഡ്രസ്സാണ്. ഞമ്മളെ നെയ്റ്റിയൊക്കെ ചിലപ്പോ വാക്കി എല്ലാര നൈറ്റിയും ഞമ്മള് ഫുൾ സ്റ്റിച്ചിട്ട് കൊടുക്കും.
അതാണ്
ഞമ്മതോ മെലടി മാത്രം. ഒന്നണ്ട് ഷൈപ്പടിച്ചിട്ടിടൂ നെയ്റ്റിന്റെ കയ്യമ്മേ ഒന്നും അടിക്കൂലല്ലോ.
ക്ഷെ ഞാൻ ഇരുന്നാ എനിക്കത് തീർക്കണം. ഇക്കാ ഇരുന്ന് കി ട്ടാനാണ് പണി.
പണി അത് സത്യ. ഇന്നിപ്പ രാവിലെ കൊണ്ടുന്നന്നിട്ട് വൈകുന്നേരം ഒരു നാല് മണി വരെ അതാ തിണ്ടുമ്പോ തന്നെ നിന്നു. അങ്ങോട്ട് പോകുമ്പളും നോക്കൂ ഇങ്ങട്ട്
സാധനം ഇവിടെ ഇണ്ട്. അടിക്കണം അ ടിക്കണം അവസാനം വൈകുന്നേരായപ്പോ ഫോൺത്തെ നെറ്റും തീർന്നൂന്ന് പറഞ്ഞപ്പോ വെല്ല
ആഹ്
എന്നിട്ടടിച്ചോ. രണ്ട് ഫാൻഡ് അടിച്ച്. ബാക്കിയുള്ളതവിട്ണ്ട്.
ഇപ്പ ഇന്നിപ്പ എന്താ അറിയൂല്ല. ഇതിന് മുന്നേ ആ കഴിഞ്ഞ പെരുന്നാൾക്ക് ചെറിയരുന്നാൾക്ക് മിഷീൻ എന്ത കംപ്ലൈന്റെയിനി. അത് നന്നാക്കി വന്ന് പിന്നെ ഒന്ന് ഒര് ചെറുതാ എന്തോന്ന് അടിച്ചി പിന്നെ അയിനെന്തോ വല്യസുഖായി.
ആഹ് ആഹ് അസുഖത്തില് ഇഞ്ഞി തിരിഞ്ഞോക്കൂല. വയ്യെങ്കി പിന്നെ തീരിം തിരിഞ്ഞോക്കൂല.
കുറേ ആയിട്ട് ഞാൻ യൂട്യൂബ് നോക്കിട്ടയിമ്മിലുള്ള എല്ലാതും ഞാൻ ചെയ്തോക്കി. ക്കിന് റെഡിയാവണില്ല. ഹോസ്പിറ്റല് കൊണ്ടോവാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ.
ഇന്റത് ഞ്ഞി പറഞ്ഞ മാരി ഫുള്ളൊന്ന് ഉം വർക്ക് എടുക്കാനയിക്ക്ണ്. ഓപ്രഷൻ ചെയ്ത് ഫുള്ളൊന്നേ
ഞാൻ ഫുള്ള് അയ്നെ പൊ